ഹലോ
നല്ല വർത്താനം
ഫുഡയിച്ചോ
ആ ഉംണ്ടഴിച്ച്പ്പ ങ്ങനെ വെറുത കിടക്കാണ്
ഏ ഒന്ന് വിശ്രമല്ലേ കുറച്ച നേേരം ആഹ ഫുഡ് ഴിച്ച് ഫുഡയി ചിട്ട് കൊറച്ച് ടൈം ആയിഫുഡ് കഴിച്ച് അടുത്ത് വെക്കാാനായി
ഉ ഹം ചായ കുടിക്കുവോ
ആഹ് ചായകുടി ഒശീലാണ്
ചായക്ക് ങ്ങട്ട്കടി ഉണ്ടാക്കലുണ്ടോ അതോ ബേക്കറിയോ എ
ചെിലപ്പോ ഇണ്ടാക്കും ചെിലപ്പോ ചായ മാത്രേ കുടിക്കൂ
കുട്ടികളൊക്കെ സ്കൂട്ടന്നിണ്ട് ചായ അന്ന ചോറും കഴിക്കോ
അവരന്നാചോറ് കഴിക്കും എന്തെങ്കിലും ഫുഡ് ആആ് ചോറ് കഴിക്കും ഫു എന്തെങ്കിലൊക്കെ ഒന്ന് കഴിക്കും
ആ ആഹ ആ പിന്നെ എന്താ പതിവില്ലാതെ ഒരു വിളി
ഒന്നുമില്ല ഒരു ഫോൺ എടുക്കാ എന്നുള്ള ഒരു താൽപ
ആ ഫോണടുക്കാൻ ഒരുതാൽപര്യണ്ട് ആ ശരി എങ്ങക്കാണോ അതോ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണോ അഹ ശരി ആ അങ്ങനെയണല്ലേ
ആ
ഹേ തന്നെ
ആ ആ അയ് ശരി എന്നിട്ട് ഇപ്പ ഇല്ലാത സാദാ ഫോണാ റോഡ് ഫോൺയിക്കാരില്ലേ
ഇപ്പൊ ഒന്നാമതി ഫോണില് ഇങ്ങനെ ഹാങ് ആയി് കുട്ടികളക്ക ഫോണ ഗ്രൂപ്പൊക്കെ വന്നിട്ട് കുറെ ഹാങ് ആയി
ആ
ത എടുക്കാന്നെ താല്പര്യ ചോദിക്കാൻ ത്രോ ഫോൺ എടുക്കാൻ കണ്ണോലോ
ആ നമ്മുക്ക് ഫോട്ടോൊക്കെ എടുക്കുന്ന അതൊക്കെ നോക്ക വീഡിയോസ് അത് നോക്കയാണ നമുക്ക് ഐഫോൺ ആണ് നല്ലത് പസെ പസേ എനിക്ക് തോന്നുന്നത് നല്ലത് ആൻഡ്രോയിഡ് തന്നെയാണെന്ന എനിക്ക് തോന്നണത് എങ്ങനെ ആശരിയാ അങ്ങനെയാണല്ലേ
ഉം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഞാന് യൂസ് ചെയലൊക്കെ ആൻഡ്രോയിഡ് ഫോണാണ് ഐഫോൺ ഇതുവരെ യൂസ് ചെയ്തി
യാവും
കംപ്ലൈ ത് കംപ്ലൈയിന്റ് ആയാ
ഇല്ലല്ലേ ഐഫോൺ ഒന്നും
ആ കംപ്ലൈന്റ് ആയ എന്താ പ്രശ്നം വച്ചാൽ നല്ല പൈസവും ശരിയാ ക്കണെങ്കി ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഐ ഫോണ ആവുമ്പോ അ ആൻഡ്രോയിഡ വുമ്പോ പിന്നെ അത്ര പൈസ ചെലവായി വരുല
ആ
അ ക്ഷെ എനിക്കന്താ ഐഫോണൊക്കെ കൊണ്ട് നടകാൻ ഒരു പേടിയാ അത് ചാടെ പൊട്ടിയെ എന്തെങ്കിലും ചെയ്ത പിന്നെ നന്നാക്കണമെങ്കി
പിന്നെ ഉം ഉ
പക്ഷെ ഉം സംസിഗിനോട് താല്പര്യം ആ സാംസങ്ങും നല്ല ഫോ പോണ ല്ലോ
ഉ ഞാൻ ആദ്യൊക്കെ അതൊക്കെ ഉപയോഗിച്ചിന് ഫോൺ അദെയ്രുനു ക് അത് ങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയത് ഭയങ്കര ഇഷ്ടയിരുന്നു ഇപ്പൊ പ്പഅതിന്റെ പുതിയ ഇതൊക്കെ വന്ന്
നമുക്ക് ഫ്രണ്ട് ഫോട്ടോസ് എടുക്കൻ ഇപ്പോ ഐഫോണിലെ അല്ലാത്ത ഫോട്ടോ ക്കെ സ്റ്റാറ്റസ് ഇടാനൊക്കെ മടിയാണല്ലോ അപ്പം ഫുള്ള് നല്ല ക്ലാരിറ്റില്ല ഫോട്ടോസ് അങ്ങനെക്കെല്ലേ എഡിറ്റുകളും കാര്യങ്ങളും ക്കണ്ടല്ലേ മ് ഉണ്ട് എന്നാലും ഐഫോണിൽ എടുത്താൽത് വേറെ തന്നെ ഒരു ക്ലാരിറ്റിയില് കാണും മ് മറ്റേതൊന്നും എനിക്ക് അത്രക്ക് തോന്നലില്ല
തീരുമാനിക്ക വം എന്താപ്പ തീരുമാന
എന്താപ്പ തീരുമാന് അന്റെ അടുത്ത് ഏത ഫോൺ യെന്തടുത്ത് സദാ ആൺറോയിഡ തന്നെയാണ് പക്ഷെ എനി ക് ഒരു ഐഫോൺ എടുക്കാൻ താല്പര്യണ്ട് ആ എനി ഇത് ന മൂന്നാമത്തെ നാലാമത്തെ ഫോണാണ് കരണംഇ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പൾ ഇടുത്തയറിയണ സ്വഭാവംല്ലേ കുട്ടികളാണ്
ആ ശേ ആ ഡിസ്പ്ലേ പോയ പിന്നെഅ ഫോണിന്റെ കാലാവധി കഴിഞ്ഞു പിന്നെ ഒരു ഫോണ് വാങ്ങ
സത്യം പറഞ്ഞാ ഐഫോണ് ഇണ്ടെങ്കിലും വേ ഫ് ഫോൺ നമ്മളെ കയ്യിൽ വേണം അ ഇ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പൾ ഒലൊക്കെ എടുത്ത് എളുപ്പം എറിയും പിന്നെ ചേലെ ഇതൊന്നും ഫോണിൽ കിട്ടു ട്ടൂല എന്നൊക്കെ പറയണുന്നത് കേക്ക എന്ത
ശരിയാണ് ചെലെത് നമ്മള് വ വാഗുണദോത്ത്ന്ന് അല്ലെങ്കിലും ശരിയാവൂല വാങ്ങിത് ത് പത് ആ
ആ എന്താ റഞ്ഞേ
അല്ലെ നമ്മള് വാങ്ങണ ത് നല്ല കമ്പനി സ കമ്പനി കടിയന്നാണെങ്കിലേ
ഉം
സെക്കൻഡ ഹാൻ് എന്ത പാടാവോ സെക്കഡ് അവന കംപ്ലയിന്റ് തന്നെ നിക്കണ്ടരല്ലോ
ഉം സെക്കൻഡ് ഹാൻഡ് ഒന്നും എടുക്കാതൊക്കാ നല്ലത് കാരണം ചെിലപ്പം കിട്ടും നല്ലത് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടേ കാര്ം അതുകൊണ്ട്
ആ ശരിയാ
ഉം
ഉം
ഒത്തിരി റൈ റ്റ് കൂടവല്ലേ അപ്പൊ ഇ പലെ റെയ്റ്റ് ഉണ്ടല്ലോ അല്ലേ
എ പ്പ അയിൻ ആ സെവൻ ഡി പ്രോമാക്സ് വരെ ആയിട്ടില്ലേ
ഉം
പിന്നെ അന്റെ താഴൊക്കള്ള ഇതിനൊക്കെ സ്റ്റോറേജ് കുറവായിക്കാര്യം അതാണ് പ്രശ്നം വരുന്നത്
അ ശരിയാണ് സ്റ്റോറേജ് കുറവായിരിക്കും പിന്നെ അതിന് ചെറുതാ വലുതണ ഇഷ്ടം
എനിക്ക് ഞൻ അതിനെ പറ്റി വല്ലാതെ നോക്കിട്ടില്ല ഒരു സിക്സ്റ്റി പ്രോ അതൊക്കെ പിന്നെ വയപ്പണ്ടോ തോന്നും
ഉം ഉം ഒരു മീഡിയം വലുപ്പമുള്ള വക്കവാണല്ലേ
ഉം അ വേണം മീഡിയ ല്പം ക്ലാരിറ്റി ഞാൻ പറ്റ മാസംക്കിടു ട്ട് ഐഫോൺന്ന് പേര് മാത്രം പോരാ
ഉം അതിനനുസരിച്ചില്ല വേട എടുക്കുമ്പോ ഏതായാലും നല്ലത് തന്നെ എടു കണ്ടിയരും
ഉം എന്നട്ട ഇങ്ങനെ റെഡി ക്യാഷ് കൊടുക്കുക അതോ ഇ എംഐ എടുക്ക
ഈ മ് ഐ ഞാൻ വിചാരിച്ചിണ്ടത് അങ്ങനൊവകുമ്പോ റെഡ കാശ ഇപ്പൊ കയ്യിലല്ല
ആ അയിന് എല്ലരുടെ കയ്യിലും ഐഫോൺ അവസ്ഥ ഫുള്ള് ഇ എം ഐ ആയി കാര്യം നമ്മള് വിചാരിച്ചൊക്കെ റെഡി ക്യാഷ എടുത്ത് വാങ്ങിയതാണ്
അത് ശരിയാണ് അപ്പൊ എല്ലായിടത്തും ഇ എം ഐ ഇണ്ട് അപ്പൊ എല്ലരും അങ്ങനെ അതിനന്സ അപ്പോൾ അത എടുക്കും അങ്ങനൊണെങ്കിൽ അത അങ്ങനെ അങ്ങനെ വെച്ചിട്ട എടുക്ക് പോവും ഇപില്ലാ മൈജിയിലായാലും വേറെള്ള കടകളിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ ഇമ്മൈ ഉണ്ടല്ലോ?
ആഹ് ഒണ്ട്-
അപ്പൊ പിന്നെ അതാണെന്ന് വിചാരിച്ച് ഇപ്പ പ്പ റെഡി കാശ് കൊടുക്കണ്ട വെച്ചിട്ട്- ആരെടുത്തുണ്ടായില്ലെങ്കില് അതിനനുസരിച്ച് കൊറച്ചീച കൊടുത്താ മതിയല്ലോ? ഉം-
ഉം പക്ഷെ ആ മാസം തെറ്റരുത് അത അതേപലെ കൊടുക്കണം-
ഉം അപ്പ തെറ്റിയ പ്രശ്നം അയിനു-
മ് നിക്ക് വേറെന്തേലും വരുമാനം എന്തെങ്കിലും ഉണ്ടോ തോ ഹസ്ബൻഡിന്റെ പൈസ -
അതേന്നെ ഒള്ളു പിന്നെ ഓൾലൈനി ഇങ്ങനെ ഓരോ ചെറിയ പരിപാടൊക്കെ ഒണ്ടേ- ആഹ് ചെൽപ്പ ഉണ്ടാവും ചെലപ്പ ഉണ്ടാവൂല- ഉം ക്ലാസ്സൊക്കെ എടുത്ത് കൊടാത്ത് പിന്ന്പ്പംഅതൊക്കെഴിവാക്കി- പിന്നെ കുട്ട്യാളെ കിട്ടാല്ല്യാ. ആർക്കു താല്പര്യ ഇല്ല.
സ്ഥിരായിട്ട് എന്തെ ജോലി വേണല്ലേ?
ഉം അതൊക്കെ വാണം. നമ്മക്ക് നട്ക്കൂല്ല. സാഹചര്യം നോക്കണ്ടേ.
ആഹ് തെ.
അപ്പൊ പിന്നെ.
എന്തായാലും ഉം എന്തായാലും എല്ലാരോടും ചോ ഭ്പ്രായൊക്കെ ചോയ്ച്ച്ട്ട് വാങ്ങിയാ മതി. അത് ഓടിപ്പോയി ഇന്ന് വാങ്ങണ്ട.
ഇല്ലല്ല.
ഉം അസ്ബന്റിന്റൊക്കെ സാധാ ആൻഡ്രോയിഡാ?
അല്ല. അവര്തൊക്കെതാണ് ഐ ഫോണെന്നാണ്.
ഉം ഇൻക്ക് സത്യം പർഞ്ഞാ യൂസെയ്യാ പേടിയാണ്.
ഇൻക്കത് യുസേണ എങ്ങനാ
കൊർച്ചൊക്കെപ്പപ്പ ഉം അത് അയ് ഞാൻ ഡ്രോട് യൂസെയ്‌തോൽക്ക് യൂസെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടേ ക്കാ
ശരിയാണ്. ആദ്യേ മ്മള് ഇങ്ങനെ ചെയ്ത് ശീലായില്ലേ.
ഉം ത് ബാക്കടിക്കാനും ഇതേ പോലെ ആവൂല.
അത് അതേ ബൈക്കേല ആവൂല. അയ് ഒരു സ്വിച്ച്മ്മലല്ലേ കൺ ട്രോളെയ്യണ്ട് മറ്റേത് പിന്നെ വേക്കും മുന്ന് ഇതൊക്കെ അടിക്കാനൊക്കെ ഒരു ഓപ്ഷൻണ്ടല്ലോ. പിന്നെ മ്മളെ കയ്യ്ല് എന്ത് സാനം കിട്ടിയ പിന്നെ അത് കൊർ ച്ചണ്ടീസൊ ക്കെങ്ങനെ പിന്നെ അമ്മക്ക് ണ്ട് എസ്പീരിയൻസ് ആവും. എല്ലേ കാര്യത്തി ത്തിലും അങ്ങൻ തന്നെ.
ഉം.
അത്ച്ചിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവുല്ല. നമ്മളെ മക്കളെ കൈ കിട്ടുമ്പളയ്ക്കാരം.
ആ അതാണ് എന്റെ മക്കളൊക്കെ ഫോണെപ്പളും എറിഞ്ഞു കൊണ്ടാണ് ദേഷ്യം വരുമ്പോ ഞാൻ ഫോണെടുത്തെറിയട്ടെ എന്നാ ചോദിക്ക അങ്ങനെ ഭീഷണിപ്പെടുത്തുക
ആഹ് അങ്ങനെയൊക്കെ ആണങ്കിലേ രണ്ടിസം തന്നെ മുതലാവൊ ഉം മൂന്നാമത്തെ ഇവടെ പിന്നെ അങ്ങനത്തെ പ്രേശ്നവൊന്നും ഇല്ല എന്റെ കൺട്രോളുകൊണ്ട് തന്നെയങ്ങു കൊടു ക്കും പക്ഷെ കൺഡ്രോളോട് കൂടി തന്നെ പറയുമ്പോ എടുക്കും അല്ലെങ്കിലവിടെ കൊണ്ടുന്ന് വെക്കും അങ്ങനെ സ്ഥിരവായിട്ടൊന്നും കൊടുക്കൂല
പിന്നെ ഏതായാലും എല്ലാരോടും അന്വേഷിച്ച് ചോദിച്ചിട്ടൊക്കെ നിങ്ങള് എടുത്ത മതി ഒരു ഒരേ കടയിൽ തന്നെ പോയി എടുക്കണ്ട എല്ലോടത്തു അന്വേഷി ച്ചിട്ട് എൽ എവിടെ നല്ലതെന്ന് വെച്ചിട്ട്
ആം അത് നോക്കി എടുക്കണ്ടെ വരും ആ ഇപ്പൊ മൈജിയിലൊക്കെ ഓഫറുണ്ടല്ലോ
പിന്നെ എന്തൊക്കെ
അല്ലതെ നേരെ പോണം ഏതായാലും എടുത്തിട്ടൻ വിളിക്കണ്ട എന്നാ ശരി
ആഹ് ചേളവനുട്ടോ ഐഫോൺ ആണെങ്കി
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി ഞാൻ വിളിക്കണ്ട്